ഹലോ
ആഹ് ഹലോ
ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം
മഴയുണ്ടോ
ഉം മഴപ്പോ കൊറച്ചേരം വെയില്ണ്ടായി ഇപ്പ മഴ പെയ്ത് ഒരു മയ പെയ്ത് തോർന്ന്
നമക്കിന്ന് നല്ലവെയില് ഇന്നലെവരെയും നല്ല മഴയാരുന്നു
ഇന്നലീക്ക മഴ രാവിലെക്കും മഴണ്ടായി പക്ഷെ ഒരു ര ണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെയില്ണ്ടായി ഒരു പ ത്ത് മണി തൊട്ടൊരൂ ഒരു മണിവരെക്കെ വെയില്ണ്ടായി
പിന്നെന്തൊക്കെ ആഹ് ഇപ്പ പിന്നെ മഴക്കാലൊല്ലേ.
ഉം ഉം ഇനിപ്പൊ അങ്ങൻതന്നായിര്ക്കും.
ഉം പിന്നെ വേറെന്താണ് ഇന്ന് സ്പെഷ്യലെന്താ ഉണ്ടാക്കിന്ന്?
ഇന്ന് സ്പെഷ്യലൊന്ന്ല്ല ഇന്ന് സ്കൂള് ള്ള ദിവസല്ലേ സ്കൂളില്ലാത്ത ദിവസങ്ങൾലൊക്കെ സ്പെഷല്ണ്ടൊ?
ഓക്കേ
ന്ന് ചെമ്മീൻ കറി ചോറ് ചാള വർത്തത്
മ
ഏ ഹേ പച്ചച്ച
പച്ചച്ചമ്മി മ് അ അത് പിന്നെ സ്പെഷ്യലല്ലേ ൻ നമക്ക് ചെമ്മീനെ കിട്ടൂ
ഏ ഇവടെ എപയും കിട്ടും ഈ ഭാഗത്തക്കെ
ആണോ ആഹ് നമുക്ക് ചെമ് കശ് ലാണന്ന് അങ്ങനെ കിട്ടാറേല്ല ആഹ് മർ കറ്റ്ലൊക്ക ചെന്നാല അപൂർവായിട്ടെ ചെമ്മീൻ കിട്ടും മ് ഇഷ്ടാ നമുക്ക് എല്ലാർക്കും ഇഷ്ടാ ചെമ്മീൻ
ആ ചെമ്മീനൽ അത് മിക്കവാറു എല്ലാർക്കും ഇഷ്ടപ്പെടും പക്ഷെ നല്ലതൊന്ന്അല്ലാന്ന് പറഞ്ഞേക്ക ലെ
അതാന്ന് ഈ ഇഞ്ചക്ഷൻ കുത്തിയൊക്കെ വരൊന്ന് പറയും. വല്യതിനാത്ത് വല്യ ചെമ്മീനൊക്കെ നമ്മൾ കണ്ടപടി തന്നെ അത് കേടാവാതിരിക്കാ അയ്നത്ത് ഇഞ്ചക്ഷൻ കു
ല്ലെങ്കിലേ നല്ലതല്ല പറയും ഞമ്മളീ ശരീരത്തിനൊക്കെ ചെലെ എന്താ പ്പൊര് മുറിവൊക് പൊട്ടി മുറിഞ്ഞൊക്കെ ണ്ടാവുലെ കാലുമ്മലൊക്കെ ചെലൊൽകൊക്കെ
ഓ ഹൊ ഹൊ
അലർജിയ്ടെക്കെ അങ്ങ അങ്ങനെള്ളൊർക്കൊന്നും അല്ല അല്ലാ പറയ്
ആ നത്
ചെമ്മീന് കൂരി അ ആഹ് മീനൊക്കെ
അലർജി ഉള്ളോർ ഒട്ടും കഴിച്ചൂടാന്ന് പറയ് ആ എൻ്റെ മോൾക്ക് ചെല സമയത്ത് ചെമ്മീൻ കഴി ച്ചാലെ ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കും
ആഹ് ചെലോർക്ക് ണ്ടാവും ബീഫൊക്കെ കയ്ച്ചാ ആഹ് ആഹ്
അവൾക്ക് ചെലത് ചെല ചെമ്മീൻ കയ്ച്ചിട്ട് എന്നച്ചാ ഫ്രഷാണെങ്കി വല്യ കൊഴപ്പല്ല ചെല സമയത്ത് ങ്ങനെ അത് രാ ത്രിലാര്ക്കും അങ്ങ് നമുക്ക് കണ്ടാ പേട്യാകുയാര്ന്ന് ആദ്യൊക്കെ പൊറംമൊ ത്തങ്ങ് ചൊറിഞ്ഞ് തട്ചിട്ട് ശ്വാസട്കാനും ബദ്ധിമുട്ടാവും
ആഹ് ആഹ്
പിന്നെ പെട്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോവ്മ്പ അവര് പിന്ന അലർജിയ്ടെ ഇന്റക്ഷനൊക്കെടുത്ത് നമ്മള്ന്ന് രെ രന്താ സ്പെഷ്യലായ്ട്ട് കയ്ച്ചെന്ന് ചോയ്ക്കും പിന്നെ ചെമ്മീനാന്ന് പറഞ്ഞു ആ അപ്പഴും പ്രതൊണ്ട് അവക്ക് ഭയങ്കര ഇഷ്ടാന്നാ ആണ്ട് മേടിക്കുമ്പൊര് വെഷ് ആഹ്
പൊരിച്ചാലാണ് നല്ല ഇഷ്ടം
ങ്ങള് തേങ്ങരച്ചു വെ ആഹ്
ആ തേങ്ങര്ച്ച വെക്ക കറി വെക്ക മ് ക്ഷേ ഇവടെ ചെലരൊക്കെ ഇങ്ങനെയൊക്കെ വെക്കും. പിന്നെ മുരിങ്ങാക മുരിങ്ങ കോല് ല്ലെ മുരിങ്ങ കായക്കെട്ട്
ആഹ്
അങ്ങനെ ക്കെ വെക്കും ഒണക്കച്ചെമീൻ പിന്നെ ചക്കക്കുരുട്ട് വെക്കും അത് നല്ല ടേസ്റ്റാ
ആഹ്
ഒണക്ക ചെമ്മീനും ചക്കക്കുരും
ഓ എന്നട്ട് തേങ്ങരച്ച്‌ ട് അല്ലേ
ആ തേങ്ങ അരച്ച്‌ കറി വെക്കും ഒര്ച്ചിരി പുളിയൊക്കെട്ട്
പുളി ഇട്ട് വെക്കുവല്ലേ
ആ കറിയിട്ട് തേങ്ങരച്ച് ഉം ഉം
ആഹ് ഹ ഹ ഓ ഒ നമ്
ഒണക്കചെമ്മീൻ വർത്ത് പൊടിച്ച്‌ട്ക അങ്ങനെ
ആഹ് ഹ ഹ
ചെമ്മീം വർത്ത്പൊടിക്കും അപ്പളല്ലേ അയ്ന്റ ചൊവ കിട്ട്വോള്ളൂ
അഹ്ഓ ഓ ആ എന്നെനി അങ്ങനെന്ന് ചെയ്ത് നോക്കാം അന്നട്ട് അയ്നാത്ത് മുരിങ്ങക്കോലു ഒക്ക ഇട്ടാലും നല്ലെരിക്കും ആഹ് ചക്കക്കുരു കുക്കർ ലങ്ങ് വേവിക്കാല്ലേ
അത് ഭയങ്കര ടേസ്റ്റാ ഉ
ആ വെച്ച്‌ട്ടട്ട് ഇല്ല ഒണക്ക ചെ അമ്മള് ഉം ചക്കക്കുരുവും മുരിങ്ങേക്ക
ചെമ്പ്ന്റ ചക്കക്കുരു ഇട്ട് വെക്കും ആ അങ്ങന വെക് കും ചക്കക്കുരു മുരുങ്ങാക്കായ ചക്കക്കുരു മുരിങ്ങയ്ല
ആഹ് ആഹ് ഞ അങ്ങന വെക് ക്കും ഞങ്ങള് ചക്കക്കുരു മുരിങ്ങേലയിട്ട് വെക്കു അത് ഭയങ്കര ഇഷ്ടല്ലാർക്കും
ഉം ഉം
ചക്കക്കുരു കഴിക്കാത്തവരും ആഹ് മുരിങ്ങേലട കൂടിട്ട് വെക്ക്മ്പോ അതിനൊര് പ്രത്യേക ടേസ്റ്റാണ്
ഉ തേങ്ങെക്ക ഇട്ടിട്ടല്ലേ എ ആഹ് ശരിയാണ് തീലെറെ അതാണീ ഞമ്മളങ്ങന സൂക്ഷിച്ച്‌ വെച്ചാലു അത് കേടായി പോവ് ലെ ഒര്മധുരം വെച്ച് അല്ലെ ചക്കക് ആ സൂക്ഷിച്ച്‌ വെക്ക കൂടുതല് കാലൊന്നും സൂക്ഷിക്കാം പറ്റൂലല്ലെ
ആ പറ്റത്തില്ല അതങ്ങ് ഒണങ്ങീട്ട് പിന്നത് കൊള്ളത്തില്ല ചെലര് പറെന്നക്കാ ഒണങ്ങിട്ട് ഫ്രിഡ്ജിലെക്ക എട്ത്തെവെയ് ഇതോർഷെ ഞാനതൊന്നും വെച്ച്‌ട്ട്ല്ല നമ്മളൊള്ള സമയത്തന്നെ ചക്കക്കുരു അധിയെ ഉപയോഗിക്കത്തില്ല
അ ഞാനുപയോക്കുല എപ്പഴെങ്കിലൊക്ക കറിക്ക് വേണ്ടിണ്ട് നാലെണ്ണടുത്ത് വെക്കും ചക്കയെക്ക കയ്ക്കണ സമയം എത്രെ
ചക്കക്കുരു ഒക്ക വെച്ച് ഷേക്കക്ക അടിച്ച് കുടിക്കൊന്ന് പർ
ഉം അതൊന്ന് അത് ഞാ ഒരോസം വെച്ചട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടീല്ല
ആഹ് തോനയാവ്മ്പ അയ്ന്റൊര് പക്ഷെ ചക്കക്കുരു അമ് ഒരു കൊറച്ചക്കെയാന്നെ നമക്ക് കയ്ക്കാം തോനെക്ക ആവ്മ്പോരു ഉം എ
ഉം
അപ് ങ്ങാ കുക്കർല് വേവിച്ചട്ട് നല്ലോല മിക് സിലടിച്ചട്ട് പാലു ഒയ്ച്ച് ഷേക്ക് ക്കായ്ട്ട് കുടി
ആഹ് അഹ് പാലോയ്ച്ച്‌ ഷേക്കായ് ഉ അപ്പ എല്ലാരും പറെം ബദാംമ്പ് ബദാം പരിപ്പമ്മള് ഷേയ്ക്ക് കുടിക്കൂലെ അതുപോലെയാണെന്ന് പറെം
ആഹ്
ങാഹ
അമക്കങ്ങന തോന്നിട്ട്ല്ല അ ചെലെ പലർക്കു എല്ലാർക്കു ഒരേ ടേസ്റ്റല്ലല്ലെ പലർക്കും പല രീതിയല്ലേ ആ ഒരാക്കിഷ്ടപ്പെടുന്നെ വേറൊരാക്ക് ഇഷ്ടപ്പെടത്തില്ലല്ല
ഉം ഉം ഉ അതേമാതിരി ചക്കക്കുരു പുട്ട് ഇണ്ടാക്ക്വല്ലോ ചക്
അഹ് അഹ് ആഹ് കേട്ടിട്ടൊണ്ട് ഒണ്ടാക്കിയിട്ടില്ല ഹഹാ ഒണ്ടാക്കിട്ട്ണ്ടോ
ഞാ ഞാൻ ഇണ്ടാക്കീറ്റ്ല്ല എന്റ അനിയത്തി പർഞ്ഞു ഇണ്ടാക്കീട്ട്ണ്ട്
ആഹാ ചക്കകുരു ആഹ് ഉണക്കിപ്പൊടിച്ചിട്ട് ആഹ് ചുട്ട് ചുട്ട്ട്ടാണല്ലേ ആഹ് ഓഹോ ഹോ
ഇങ്ങനം
ഉം അപ്പൊ ഞാൻ ഇത് നമ്മള അങ്ങനെ ചക്കക്കുരുവിന്റെ അങ്ങൻത്തുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാക്കീട്ടില്ല
ഇണ്ട്
ആഹ് കറീലിടും അല്ല വിഴുക്ക് വെരട്ടും തോലൊക്കെ കളഞ്ഞ്ട്ട് വേവിച്ച്ട്ട് ചി പച്ചമൊളക്ഇട്ട് തേങ്ങ ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെറക്കും അത് പക്ഷേ നല്ല ടേസ്റ്റാ കീറിയിട്ട് വേവിക്കും അങ്ങനെക്കെ ചെയ്യും
ആഹ് ചുട്ട് അ അങ്ങനെ പറഞ്ഞന്ന അവള് ഓർമല്ല എക്കെഇട്ട്ട്ട്